ആ എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോണു എവിടെയാണ് സ്ഥലം
ആ അവിടെ അടുത്താണ്
ആ അടുത്ത
ആഹ എന്താ മഴ ഇണ്ടോ അവിടെ
ആ മഴണ്ടേ
ആഹ ശരി എന്താ പറയാ രാവിലെ തൊട്ടേുണ്ടോ ഓ അ ശരി ആഹ ഇവിടെ അതെ രാവിലെ തൊട്ട് ഒരു ഉച്ചാര ഭയങ്കര മഴായിരുന്നു പിന്നെ പെട്ടെന്ന് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോ ഒരു അലേർട്ട് വന്നുണ്ട് അവിടെയൊക്ക് വന്നുണ്ടോ
അതെ അതെ എന്റെ ഫോണക്ക് വന്ന ഞാൻ ന്ന് കടന്നന്നു ഉറങ്ങീന്നു അപ്പ ഇണ്ട് ഇങ്ങനെ സാധാരണ ആഹ അല്ലാത്ത ആ ഒരു സഹരം പോലെ ഞാൻ പെട്ടെന്നടുത്ത് നോക്കിയപ്പോ അങ്ങനെ കണ്ടു നല്ല മഴ ഇണ്ടാവുംന്നുള്ള മെസ്സേജ് കണ്ടു ആ അതെ
ആഹ പക്ഷെ നമുക്ക് അങ്ങനെ മഴക്കെ ആവുമ്പോ ഭയങ്കര പേടിയാണ്
ഉം അതെ ഇതുവരെ മഴ പെയ്യണത് ഭയങ്കര ഇഷ തരുന്നു മനസ്സക്ക് എന്തോ ഒരു സമാധാനമായിരുന്നു ഇപ്പൊ മഴ ഇങ്ങനെ പറഞ്ഞു വെയ്യുമ്പോളെ പേടി തോന്നാണ് ഉ കഴിഞ്ഞ പ്രാവശ്യത്തെ അർജുനെ എല്ലും ഇങ്ങനെ ഓർ ഓ
ആഹ അതെ അതെ പിന്നെ ഇനിപ്പോ ആഹ ഭയങ്കര വേറരു നമുക്ക് ആലോചിക്ക ഭയങ്കര മനസ്സിലരു പേടിയും ഒരു വിഷമൊക്കെ തോന്നണം കാരണം ഓരോ കുടുംബങ്ങ മൊ താ് ഇട്ടും കിട്ടും ഇല്ലാതാവ് പറയുമ്പോ
ഇപ്പൊ വയനാട്ടിലൊക്കെ ഒന്ന് എന്താലും പുന പുനർ
ആഹ ജീവിതം തുടങ്ങിട്ടള്ളൂ പക്ഷെ ഞാൻ പറയാ ചില ജ ചില ആളുകളുടെ ജീവിത ത്തിന്ന ഒരു ഒരു ദൂ ഇല്യ കാരണം എന്താ വച്ചാല് ഇപ്പ നമ്മള ഇങ്ങനെ പു
ഒരിക്കലും വിചാരിക്കാത്ത ആ
ആ വീഡിയോസ് കാ അങ്ങനെ കാണുമ്പോ ഇപ്പം ഒരു ഒരു പ്പാൻൊ ഒരു ഇൻറർവ്യൂ ഒക്കെ കാണുമ്പോൾ ആ ഉപ്പാന്റെ മക്കളൊക്കെ ഒക്കെ ഇങ്ങനെ നഷ
ഉം ഉ ആഹ കുടുംബത്തിലെ മൊത്തം ആൾക്കാര് ഒ ആള് മാത്രം ബാക്കിയായിട്ട്
ആ ഈ മക്കളൊക്കെ ഇല്ലാതെ നമ്മള് ജീവിക്കാന്ന് പറയണന്നൊര അവസ്ഥ ആ അതെ മക്കള് മക്കള് നമ്മള് ഉമ്മമാരുടെ എപ്പോഴും പ്രാർത്ഥനയാണ് നമ്മള് ജീവിച്ചിരിക്കുമ്പോ മക്കള് മര മരണപ്പെടലേന്ന് ആഹ ആ മക്കളെക്ക കാക്കട്ടെ എനിക്ക് അതാല് അത്ങ്ങനെ കാണുമ്പോ തന്നെ എനിക്ക് ഭയങ്കര വിഷമം
ഉം അത് മാത്രല്ല നമ്മൾ നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്ന് ആൾക്കാരാണ് എങ്ങനെ എന്താ ഒന്നും അറിയില്ല എപ്പോഴും പേടി തന്നെ മക്കൾ സ്കൂൾക്ക് പോയി വരുമ്പോളെ വരുബോള് പേടിയ തന്നെ കളിക്കാൻ പോയാലും ഒക്കെ ഇപ്പ ഈ മഴയായിട്ട് മക്കള് എന്താ ഫോട്ടോക്കെ എടുത്തിട്ടാണ് പോവാണ് പിടിച്ചിട്ട് അമ്മച്ചി ഒന്നിനും സമ്മക്കയികൂല
ആഹ ഇപ്പൊ
ഇപ്പൊ തന്നെ ഞാന് കൊറച്ച് നേരം ഓനെ എന്താ ഏ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇരുത്തി അപ്പത്തിന് അര കരച്ചിലും പിരിച്ചിലും തുടങ്ങി പെട്ടു പോയി കളിക്കാന് ഇപ്പൊ ചെറിയൊരു മഴക്കറി ചെറിയരു കുറവുണ്ട് എല്ലാരും കളിച്ചാ വന്നി പറഞ്ഞിട്ട്
ആഅത് ശരി ഇനിയിപ്പോം ഞായറാഴ്ചക്കെ ആയാലേ എന്താ പറയാ മക്കള് വെള്ളം കുടീക്കണോ
ആ ഒക്കെ നോക്കാം അനുവവും ഉം അതെ ഇനൊക്കെ പേടിയാണ്
നമ്മള് നല്ല ശ്രദ്ധി ക്കണം കാരണം ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും കു ചെറിയ കുണ്ടുകളോ അല്ലെങ്കിൽ നമ്മൾ ക ക്കൂ സെബറ്റിക് ടാങ്കിനോ ക്ക നമ്മള്
ഉം ഉ ഉ ഉ അതെ അതെ ഇവിടൊക്കെ കൊറെ പണി നടക്കണ വീടുകളുണ്ട് ഞങ്ങള് ചുറ്റുവാട്
ചുറ്റുവട്ടോ ആ മക്കളല്ലോ ശ്രദ്ധിക്കണം ഇപ്പ എ എ
ഇനി ഇങ്ങനെ ഇനി ഇങ്ങനെ അങ്ങനത്തെ മരണങ്ങളായിരിക്കുംട്ടോ കേക്ക എന്താ അല്ലെങ്കില് നായ തെരുവ് നായ്ക്കള ശല്യം മരം വേണു അത് ഇതുവരെ പാമ്പുകളായി പിന്നോ അപ്പൊ ഞങ്ങളെ മുറ്റത്തന്നെ എത്ര പാമ്പിനെ കണ്ടുന്ന് അറിയോ
എന്താ ചുറ്റും കാടുണ്ടോ
ആ ചെറുതായിട്ട് കാട്ണ്ട് അയ്യോ ഒക്കെങ്ങനെ കാടായി കിടന്നീനെ ഒരു തെങ്ങുന്തോടു ആണ് ഇവിടെ മൊത്തത്തിൽ തെങ്ങ് തെങ്ങിന്റെ തെങ്ങുള്ള പ്രദേശാണ് അവിടൊക്കെങ്ങനെ ചെറുതായിട്ടൊക്കെ കാടുണ്ട് എന്നാലും കാട് വരുമ്പോ വെട്ടലൊക്കെ ഒണ്ട് ന്ന് പാമ്പ് വന്ന കാല അധികം കാടില്ല ഇപ്പൊ ഈ മഴ പെയ്തിട്ടല്ല കുറെയൊക്കെ കാട് വന്ന്ണ് എന്നിട്ട് അവിടെ എങ്ങനെ എന്താ കാടുവെട്ടിനശിപ്പിച്ചുന്ന് പറയല്ലോ ഓ വീട് വെച്ചതാണ് എല്ലാരുയെ ഇവിടെങ്ങനെ ഈ എന്താ തെങ്ങന്തോടു ആഹ് എല്ലാ കുറേ വലിയ സ്ഥലം അങ്ങനെ തെങ്ങുംതൊടിയാരുന്നു
ആ ശരി ആ പിന്നെ ആ ഒരു വീട്ടിൽ തന്നെ ഇങ്ങനെ മക്കളും മൊക്കെണ്ടാവും ഇപ്പ പിന്നെ എല്ലാവര
അ ആ ആ ആ ഇവിടെ കുറേ കുട്ടികൾ ഉണ്ട് കളിക്കാൻ ഒരേ സമപ്രായക്കാർ ഇപ്പൊ ഇന്റെ രണ്ട് മക്കളെ ആഹ് അന്താ സമപ്രായക്കാര് ഒരുപാടുണ്ട് അപ്പോ ഓല്ക് കളിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ഓല് വീട്ടിലന്നെ ചടഞ്ഞിരിക് പോവുലോ
ആ അതെ ആഹ് ആഹ് ഇപ്പൊ എന്റെ മോളെ കളിക്കായിട്ട് പോട്ടെന്ന് ചോദിച്ചു ചോയിച്ചു അപ്പം ഞാൻ പൊതുവേ വിടാറില്ല കാരണം എനിക്ക് പേടിയാണ് കാരണം ആപ്പ് ഇനി ഇപ്പൊ ഒരു ശ്രദ്ധ ഇവിടുന്ന് ഒരു റോഡിന്റെ ആഹ്ഓഹ് ഓപ്പോസിറ്റ് സൈഡ് വീടുകള ഓക്കേ കൂടുതലും ഈ ഭാഗത്തുണ്ട് അവള് കളിക്കാൻ പോണ വീടുകളൊക്കെ ആ സൈഡിലാ അപ്പൊ എനിക്ക് പെട്ടെന്ന് ശ്രദ്ധ എത്തൂല പിന്നെ മഴയൊക്കെ ആവുമ്പോ എനിക്ക് പേടിയാണ് കാരണം വെള്ളം നോക്കാനൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ആവുമ്പോളേ ഒരു പോവും അപ്പൊ നമുക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമ് ബുദ്ധിമുട്ടല്ലേ നമുക്ക് പേടിയാണ് ഒരു സമാധാനം ഉണ്ടാവില്ല വീട്ടിലിരിക്കാന് അപ്പൊ മക്കള് മക്കൾ കാര്യം എന്ന് പറഞ്ഞാനിയിപ്പോ മയാ ഉള്ളപ്പം ആകുമ്പോ മയെന്റെ കാര്യങ്ങള് ഇനിപ്പോ അല്ലെങ്കിൽ തന്നെ നമുക്ക് അപ്പുറത്തെ വീട്ടിക്ക്‌ തന്നെ സൊ നമുക്ക് വിടാനൊരു പേടിയാണല്ലോ ഇപ്പത്തെ കാലത്ത് അങ്ങനത്തെ ഒരു
ആഹ് കാലഘട്ടണല്ലോ നിങ്ങള് കൊറെ വിട്ടാണ് വീടുകള്
അങ്ങനെയല്ല ഇപ്പോ ഞങ്ങള് വീടിന്റെ ഇവിടുന്ന് നോക്കിയാ കാണുന്നോടോത്തൊക്കെ വീടുകളുണ്ട് പക്ഷെ അപ്പറം ഇപ്പറും ഓയി പിന്നെ പറമ്പാണ് ആ തെങ്ങുംന്തോപ്പ് തെങ്ങ് തെങ്ങുംന്തോപ്പ് പിന്നെ ഓരോ ബിൽഡിങ്ങ് ബിൽഡിങ് ണ്ണായി ജസ്റ്റ് ഇങ്ങനെ പണി തുടങ്ങിയാ അങ്ങനത്തെ കുറെ ബിൽഡിംഗ്‌ ഉണ്ട് സ്ഥലം ഇപ്പ മുകളിലായാലും അങ്ങനെ തന്നെ ടൗൺനൊന്നുമല്ല
ആണോ ആഹ് ആഹ് ഇങ്ങോട്ടും അതെ
ആഹ് ഏഹ് ടൗൺ നമ്മോക്കൊരു സ അങ്ങനെല്ലാവരും മ്ച് നമുക്കൊരു പ്രൈവസി ണ്ടാവുല്ല എപ്പഴും വണ്ടി ആയിട്ടും ഉണ്ടായി നമക്ക് പിന്നെ
അങ്ങനയിരുന്നു മെയിൻ റോഡിന്റെ വക്കിനായിരുന്നു ഉം അവിടെ ഏഹ് മക്കള് കളിക്കാനൊന്നും പോകൂല്ലയിരുന്നേ അപ്പൊ ഇവിടിപ്പ ഞങ്ങൾ വന്നിട്ട് എന്താ വീട് കൂടെയിരുന്നിട്ട് ഉം ഒരു വർഷം ആവണേള്ളൂ അടുത്ത മാസത്തക്ക ആവുക അപ്പൊ ഇവിടെ വന്നി ഇത്‌ ഇവർക്ക് ഭയ കരോരു റിലീസ് ആയ പോലാണ് കളിക്കാൻ പോവാനൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ് ഉം ഉം അതൊണ്ടെന്താന്നറിയ അതുകൊണ്ടൊരു ഗുണുണ്ട് ഫോണ് മ ഇരിക്കുല ഈ ഫോണമേ ഇരിക്കണ എനിക്ക് ഭയങ്കര ദേ സ്യ ഞാന് ഉം ആഹ് കൂട്ടത്തിൽ കളിക്കന്നെ വേണ്ട ഞാൻ ആ ഒരു എന്താ ഒപ്പീനിയൻ ഉള്ള ആളാട്ടോ കുട്ടികള് കൂടുതൽ അവരുടെ പ്രായ സമപ്രായക്കാരോപ്പം കളിക്ക തന്നെ വേണ്ടെ പക്ഷെ ഇങ്ങനെ പേടി ഉള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ പടച്ചോനോട് പറയെല്ലാം എന്ത്യയാ
ആഹ് അതെ അതെ അല്ല മക്കളെ കളി ക്കാന് ഞാനും വിടല്ല് ഉണ്ട് പക്ഷേ എനിക്ക് മഴൊക്കാവുമ്പോ പിന്നെ ഞാൻ വി ടലില്ല പിന്നെ ഒരു ഇപ്പ ഓർക്കൊരു ഇത്ണ്ടാവുമ്പോ ഒരു കംഫ് നമുക്കൊരു കംഫർട്ട് ആണ് സമയത്തിക്ക് അനോല വിടും അങ്ങനെ പിന്നെ ആ അങ്ങനെയൊക്കെ വിടുള്ളൂ പിന്നെ ഈ മയ ക്കെ ആവുമ്പോ മക്കള് ചിലപ്പോൾ ഉള്ളിലൊക്കെയിരിക്കും കളിക്ക പ്പ നമുക്ക് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ആഹ് മക്കളല്ലേ മക്കൾ ഓരോ ഏഹ് ആഹ് എല്ലാരും ഒരേ പോലെ ആവില്ലേ ഇവർ ഇവരും ഈ പറഞ്ഞ പോലെ കുറേ കുട്ടികള്ണ്ട് കളിക്കാനാണെങ്കിൽ കുറെ കുട്ടികളുണ്ട് പക്ഷെ ഞാൻ എല്ലാ ദിവസവും വിടലില്ല പിന്നെ മഴൊക്ക എല്ലാവരും രാനൊന്ന് കിടന്നുറങ്ങാന്നൊക്കെ വിചാരിച്ചി ചെലപ്പോ ടൈമിലൊക്കെ ആയിരിക്കും ഇവര് കളിക്കാൻ പോണം അപ്പൊ ഞാൻ അത് വിചാരിച്ചട്ട് ഞാൻ വിടലില്ല ആ പറ്റില്ല അപ്പൊ ഞാൻ പൊതുവേ വിടലില്ല പിന്നെ ഞാൻ
ഉറക്കം ഒകെ ആവും അല്ലെങ്കിൽ ഓല്ക്കെ ർക്കം വരും ഉച്ചക്ക് ഒറ കും നത ള്ള ആൾക്കാരന്നെയാണ് ചില കുട്ട്യളിണ്ടല്ലോ ഉറക്കൊന്നു ഉല്ല
ആ ഇങ്ങനെ രാവിലെ തൊട്ട് വേയ്ന്നാലം വരേ കളിച്ചാലും ചീ ഒന്നും പറയാത്തമ്മമാരോ ഒക്കെ ഉണ്ട് ഫുഡ് കഴിക്കാന ഒന്നും ഒക്കെ അവര് അങ്ങനെ നട
ആ അതെ ഇവിടെ ഞങ്ങൾ വന്നോടനൊക്കെ കുട്ടികൾ അങ്ങനൊയിരുന്നു ട്ടോ ഞാന് ഉച്ചക്ക് എന്തന്ന്ട്ട് വന്ന് ബെല്ലടിക്കു നല്ല രസായിയിരുന്നു. എപ്പോളും ഇവിടെ കുട്ടികളേയിരുന്നു എന്നിട്ട് ഇപ്പൊ അതൊക്കെ നിന്ന് ഞാന് ഉച്ചക്കൊറക്കുവല്ലേ ഇപ്പോ പിന്നെ ഓല് വരുമ്പളൊക്ക പിന്നങ്ങന ഓലു ഉറങ്ങി ഉറങ്ങലായി അപ്പെപിന്ന
ആഹ് ശെരി ആഹ് ഞാനും ഇൻക്ക് എന്താ പറയാ അല്ല മക്കൾ ഒറങ്ങ് ഒരു ഇനിയിപ്പോ സ്കൂള് ഇപ്പ സ്കൂളൊറ്ന്നു ഇപ്പ സ്കൂൾ തൊറ് ന്നു മഗ്രിബാങ്ക മഹ്രിബാങ്ക് കൊടുത്ത് അവർ വാ വായിക്കാൻ തുടങ്ങിയ ഖർആന കോതിചെല്പണ്ട് ഉറങ്ങിപ്പോകും സോഫേല് അവിടെണ്ട് ഉറങ്ങിപ്പോകും അപ്പോ ഞാനുനമ്മളു ഉച്ചക്ക്ങ്ങെനെ ഉറങ്ങി ശീലയിട്ട് ഇവരിക്കൊ ക്ലാസ്ന്ന് ഒറങ്ങാൻ പറ്റ
ആഹ് അതെ ശരിയാണ് ഇനിയിപ്പോ അതന്നെക്കാരം പണ് പെട്ടന്ന് ഉറങ്ങും ഇവ സ്‌കൂൾ തൊറന്ന് കഴിഞ്ഞ ഞാലേ സ്കൂൾ ഉണ്ടായി കഴിഞ്ഞാല് രാത്രി വേഗം ഒറങ്ങും എട്ട് മണിപ്പോ ഓലപ്പ വിളിക്കുമ്പോ ഒറങ്ങീട്ടുണ്ടാവും എത്ര പെട്ടെന്ന് ഒറങ്ങ്യൊയ്ക്കു ഒല് കൊറ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കളിയെ കളികൊള്ളൂ റയാ ഹ് ഹ് ഹ് ഒറങ്ങും ഉറക്കം ഫുഡും ക്കെ കുഴപ്പില്ലാത്ത രീതിക്ക് പക്ഷേ ആൾക്കാർ കാണാല്ല രണ്ടാളും
ആ ശരി എന്താ പറയാ ച ഇൻക്ക് രണ്ടാൾ
അതെ
ആഹ് എട്ട് വയസ്സ്
ആ അപ്പൊ എന്റെ ഏജന്നെ ആയിരിക്കൊല്ലൊ അവന് അവന് ഒമ്പതായി ഈ പ്രാവശ്യം മെയ് മെയ്ക്ക് ഒമ്പതായി
ത്തത് മോനൊമോളോ
മോള് മോള്
ആഹ്
ഫസ്റ്റ് അ മോൻ ആഹ് ആഹ് സ്കൂൾ പോവ്ണ്ടോ മോൻ
ആ ഓന് ആറു വയസ്സായി
ആ ഇവൾക്ക് അഞ്ചായി
ആ ശരി അങ്ങനെയൊക്കെ എന്തായാലും ശ്രദ്ധിക്കുക ഇനിയിപ്പോ മഴയൊക്കെ ആകുമ്പോ ഭയങ്കര ഇതല്ലേ ആ അങ്ങനെയെ
ഗ ഉം ആൺകുട്ടികൾക്ക് കുറച്ചുകൂടി ആ ഞങ്ങൾ പിന്നെ ഇവിടെ ടി വി ഇല്ല വേണ്ടാ പറഞ്ഞിട്ടാ ഈ ഫോണമ്മേലേ ഇരിക്കണണ്ട് ടിവിയും കൂടി ആയാ എന്താന്നറിയോ മക്കള് ഇന്റെ വീട്ടിലൊക്കെ ഇന്റെ ആങ്ങളാര കുട്ടികളൊക്കെ- ടീ വി ന്റെ മുന്നിലിരിക്കും എന്നിട്ടോ ഫോണ് ഉണ്ടാവും കയ്യില് ഫോൺ ടിവിന്റെ മുന്നിൽ ഫോണായിട്ടാ ഇരിക്ക
ഇവിടെ ഞങ്ങളെ രണ്ട് പേരുടെയും ഫോണ് കൊടുക്കൂല്ല ഇവർക്ക് ആകെ ടി വി മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ആ അത് അത് പിന്നെ ഫുൾ ഫുൾ ടൈമ് ഒന്നും യൂസ്
അങ്ങനെയാണേ കുഴപ്പല്ല എന്താ ഫോൺ യൂസ് ചെയ്യതിനേക്കാട്ടിലും നല്ലത് ആഹ് ടി വി തന്നെ ടിവിൽ കാണാം പക്ഷെ അപ്പോ ഓർക്ക് എന്താന്ന് അറിയോ ഒരു പഉണ്ടാവൂല്ലാ ഓല് വിചാരിച്ചെന്നെ
ആഹ് ആ അതൊന്നും പറ്റൂല ഉം ഇവര് ഷോർട്സ് കാണണല്ലേ മക്കളൊക്കെ ളപ്പൊ
ആഹ് അപ്പൊ ഷോർട്സ് കാണണ ടീം അല്ലേ ഓക്കെ